ഹലോ
നമസ്കാരം
നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം നല്ല വിശേഷാണ് എന്താ അവിടുത്തെ വിശേഷങ്ങൾ
സുഖം നല്ലതായിട്ട് അങ്ങനെ പോകുന്നു എന്താ
എന്തൊക്കെയണ്ട് പുതിയ വിഷയങ്ങൾ ഫുഡ് കഴിച്ചില്ല കഴിക്കണം
എപ്പഴാ കഴിക്കല്
ഇപ്പ കഴിക്കും
നേരത്തെ കഴിക്കാറില്ലേ
ഓ കഴിക്കാറുണ്ട്
ഉം എല്ലാവരും ഒരുമിച്ചിരുന്നാണോ കൈക്കാറ് വീട്ടിലുള്ളവരൊക്കെ
ആഹ് ആഹ് എല്ലാരോട് ഇപ്പരം
ആഹ് നേരത്തെ ഭക്ഷണം കഴിക്കാറുണ്ടല്ലേ
ആഹ ആഹ് എന്താ അടുത്തത് ഫുഡൊക്കെ അട് കഴിച്ചോ
ഓ ഞങ്ങള് കഴിച്ചിട്ടില്ല കഴിക്കണം എന്നും നേരത്തെ കഴ ക്കാറുണ്ട് ഇന്ന് കുറച്ചു നേരം വൈകി
ആഹ് ആഹ് എല്ലാരും അപ്പഴാ കഴിക്കാറ്
ആഹ എല്ലാരും ഒപ്പ എല്ലാരും ഒപ്പരും ചില ദിവസങ്ങളിൽ അങ്ങനെ കഴിക്കും. ചിലന്ന് അല്ലാതെ അതല്ലാതെ കഴിക്കും
ഉം പെരുന്നാളൊക്കെല്ലേ വരുന്നെ ഡ്രസ്സൊക്കെ എടുത്തോ
ഓ പെരുന്നാൾ ആഹ് ഡ്രസ്സ് എടുത്ത്
ഉം
ഡ്രസ്സ് ഞങ്ങള് ഓൺലൈൻആയിട്ട് എടുത്ത്
ആഹ് ആഹ്
നിങ്ങളെടുത്തോ
ഓ ഞങ്ങളെടുത്തു
നിങ്ങൾ എങ്ങനെയാണ് പോയി കടയിൽ പോയി വാങ്ങാറാണോ അതോ ഇപ്പോ ഇപ്പൊ ഓൺലൈൻ ആയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടല്ലോ അതായിട്ടാണോ എടുക്കാറ്?
ഞങ്ങൾ പോയിഇടക്കള്ളു പറയാൻ കാരണം ഇപ്പൊ ഒരു പെരുന്നാൾ കഴിഞ്ഞാണല്ലോ അപ്പൊ വലിയ ഇതൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് എടുക്കാ വിചാരിച്ചങ്ങനെ എടുത്താ
ആഹ് ആഹ് ഏയ്, ആഹ് കഴിഞ്ഞ പെരുന്നാൾക്ക് ഡ്രസ് എടുത്തിരുന്നോ
ഓ കഴിഞ്ഞ പെരുന്നാൾക്ക് നല്ല അടിപൊളിയായിട്ട് ഡ്രസ് എടുത്തീനു
അപ്പൊ ഈ പെരുന്നാൾക്ക് സിമ്പിൾ ആയിട്ടാണോ എടുക്കുന്നത്.
ആഹ് ആഹ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഒന്ന് എടുത്തിട്ടുള്ളൂ.
എങ്ങനെ എടുക്കാറ് പാന്റും ഷർട്ടാണോ എടുക്ക ആ അതെ എങ്ങനെ മോഡലെങ്ങെന എടുക്കാറ്.
ഇപ്പൊ ഷോർട്ടാണല്ലോ എല്ലാർക്കും ഇഷ്ടം. സിംമ്പിളായിട്ടറ്ഞ്ഞാൽ ഷോർട്ട് എടുക്ക്ണ്. ഇപ ഷോർട്ടായിട്ട എട്ത്തെ.
ഉം. ഷോർട്ട്. ജീൻസ് പാാന്റും ഷർട്ടും ആണൊ.
ആഹ് ആഹ്.
ഉം. പിന്നേ.
എന്താ ഇതിന് സ്പെഷ്യല് ഇണ്ടാക്കാറ്.
ഞങ്ങള് ബിരിയാണി ആണ് ഇണ്ടാക്കാറ്.
ആഹ് എങ്ങനെ ഇങ്ങളെ ബിരിയാണി എങ്ങനെ ഇണ്ടാക്കല്. റെസിപ്പി എങ്ങനാ വേറെ, വേറെ മോഡലാണൊ. അത് എല്ലാരും ഇണ്ടാക്ക്ണ
ആ ഞങ്ങള് ബിരിയാണി സാധാരണ ചെലോരൊക്കെ ആ ഉം. വള്ള അരി തെളപ്പിച്ചൂറ്റിയാട്ടല്ലെ ഇണ്ടാക്കാറ്.
ആഹ് ആഹ്
ഉം. ഞങ്ങള് ഞങ്ങള് കുക്കറ്ല്ട്ട് വിസിലടിപ്പിക്കാറാണ് പതിവ്. അത് കേടാ ഇതാണ് പക്ഷെ ഇന്നാലും. കുക്കറിട്ട്. കുക്കറ്ല് നമ്മള് അരി ഇട്ടാട്ട് വേവിച്ചാലും നല്ല നല്ല ടേസ്റ്റ്
അത് എങ്ങനെ വെര്ന്നത്. നമ്മളാദ്യം മസാല ഇണ്ടാക്ക.
നല്ലത്. പക്ഷെ ഞങ്ങളിങ്ങനെ കുക്കറ്ലിട്ട് വിസില അടിപ്പിച്ചാണ് ക്കാറ് പിന്നെ ഏഹ് മസാല സാധാ അമ്മള് ഇണ്ടാക്ക്ണ പോലെ കോയില്. ഇഞ്ചിം വെളത്തുള്ളിം. ഹലോ ഹലോ ഹലൊ ഹലൊ.